ക്ക്ണ്ടോ
ആഹ് കേക്ക്ണ്ട്
എന്തക്കെവർത്താനം
നല്ല വർത്താനം
മ് എവിട്ള്ളേ നാട്ടിലാള്ളേ
നാട്ടില് മലപ്പത്ത്
ഓ ഓ ഓ ഉം നമ്മക്ക് എയ് ഇപ്പൊ ഈ ഭക്ഷണം പാചകം ചെയ്യണേന കുറിച്ചൊക്ക സംസാരിച്ചാലോ
ഓ
ഞാനൊള്ളത് ഇപ്പോ ഇവിടെ ബീഹാറിലാണ് ഏ അപ്പൊ ആദ്യം തന്നെ ഉം ഉം ഇമ്പടെ ചെറിയ വർക്കായിട്ട് ഇങ്ങനെ വന്നാ ഉം അപ്പൊ ഫസ്റ്റനെ ഇപ്പോ അടുപ്പള അടുപ്പളെ കുറിച്ച് ഇങ്ങനെ പറയാ ഉം ഇപ്പെ അവ ഞമ്മള അവ്ട അവ്
ഇവിടെ സാധാ അടുപ്പുണ്ട് പിന്നെ പുകയിലാത്ത അടു പ്പുണ്ട് അങ്ങനെ തന്നെ ഉള്ളത് വെറകടുപ്പാണ്
ഉം
അടെ എങ്ങനത്തേണ് കൂടുതലായിട്ട് ഏതടുപ്പുകളാ പറയ്ണകൂടുതല്ള്ള അവിടെന്നെ
മ് ഇബട ഇയ് ഇബടെ അധികം ഉണ്ടാവാർഞാല്ലേ പ്പൊ നമ്മളവ്ന്ന് കെട്ടി പൊക്കിയാടൊക്കെ ഉണ്ടാ ഉണ്ടാവണല്ലേ കാരോ ഉം ഇപ്പൊ ഈ പൊ പൊക അടു പൊ പൊക അടുപ്പ്കാരെയൊക്കെ നമ്മളൊരു അരന്റെ ഭാഗത്തെക്ക് അങ്ങനെയല്ലേ ഇബടെ റ്ഞ്ഞാല് മ് ഇവരന്നെ ഒ തേച്ചാണ്ട് ഒരു ചെറിയ ഞമ്മള് എന്താ റയാ ഒരു ചെറിയ അടുപ്പ് ഇപ്പൊ ഇരുന്നാണ്ടാണ് ബ രൊക്കെ സാ നങ്ങളൊ ണ്ടാക്ക ക്ക
ഓ
ഉം ഒരു പ്രററ്റ് ഉുള്ളിക്ക് ഓ ഓപ്പണക്കരം ഏഹ്
ഇര്ന്നൊണ്ട് ഇണ്ടാക്കെ
ആഹ് ഇരുന്നാണ്ടക്കര ണ്ടാക്ക ഏഹ് അപ്പൊ ചപ്പാത്തി ഇണ്ടങ്കി അപ്പ അവിട് ന്നെ കൊഴച്ചാണ്ട് അത് നേരെത് മ അയ്മ ക്ക് ന്തേ അട് അട്പ്പ്ള്ള ചട്ടിക്ക് കിട്ടാണ്ട് അങ്ങനെ ഇണ്ടാകണ ഒരു ഇദ്യയാണ് അപ്പൊ ഇബളി രു ന്നാണ്ടന്നെ ഒരു ചെറിയെ ചെറിയെ അട്പ്പ കാരണ്ട വ ഒറ്റോ ഓ ഒരൊറ്റ നമ്മല് ഒരു ഇത്ണ്ടാവുള്ളു ഇപ്പം ഇത് പ്പം പാത്രവെക്കാ ള്ളെ ഒരു സാ നം
ഉം
പിന്നെ വെ വേറെണ്ട്ന്ന് ണ്ടങ്കി പിന്നെ ഓല് വേറെ അടുപ്പ് ഇണ്ടാക്കചെയ്യാ പ്പൊ ചലപ്പോ ഒര് ര് വീട്ടിലെന്നെ ഇഞ്ചൊക്കെ ഇ ണ്ടാവും
ഉം അവിടെ ഏത് ഫുഡ കൂടുതല് ണ്ടാക്ക ബീഹാറില്
ഫുഡ് റഞ്ഞാല് ഇപ്പൊ ഇവിടെ ഉം കാര്യ രാവിലെ രാത്രി ചപ്പാത്തി ന്നെയാ ഇബല് റൊട്ടി ന്നാ പറയാ പിന്നെ വിടെ ബടെ ത്ണ്ടിട്ടോ ഗ്യാസട് പ്പ് ഗ്യാസടുപ്പുകള്ണ്ട് പക്ഷേ അയിൻ്റെ ഉപയോഗളൊക്കെ കൊ റവാണ് അ എന്നെ അധികോം മ്
അം
ഈ മൊളകളാണ് ഇവര് കത്തിച്ച അല്ലേ
എന്ത് കത്തിക്കും മൊളയോ
അതും ആ കേൾകണണ്ടോ
അ കത്തിപ്പിടിക്കോ
ഏഹ്
കേ കേക്ക്ണ്ട് കേക്ക്ണ്ട് ആ മു ള കത്തിപിടിക്കോ
ആഹ് ണങ്ങി ഒണങ്ങിയ്
ആഹ് ണങ്ങിയത് ലെ അവിടെ റൊട്ടി എങ്ങനെ നാട്ട്ത്തെ പോലെത്ത തന്നെ ഇണ്ടാക്ക ചപ്പാത്തി
ബ വീട്കൾക്ക അൻസരിച്ചാണ് ഇബടെ ഇനിക്ക് കിട്ടിയല ധികോം ഇതാണ് എന്താ പറയാ നല്ല കട്ടിയൂണ്ട്ത് സാദനം
ഉം ഉം നാട്ടത്തെ പൊറോട്ടോപോലെ
ഉ അഹ് അ പ്പോ പോറ ഹോട്ടലിൽ ഈ പവ്തി പൊറോട്ടന്റെ കട്ടില്ലേ
ആഹ്
ഒരു രണ്ടര ചപ്പാത്തി വെച്ച ഒരു കട്ടി ണ്ടാവും ഒരു ചപ്പാത്തി അപ്പൊ പിന്നെ ഉള്ളമ്മ ഒരു വേവാത്ത ഒരു ഫീല്ട്ടും ഒരു മൂന്ന് ലെയാറാക്കരം പക്ഷെ നടുത്തെ ലെയർ വ്വ് അധികം വന്നതായിട്ട് നമുക്ക് തോന്നൂല്ല.
ഉം..
ന്നാൾ ഇവിടെ... ഈ ഈ സൈഡിലുള്ള.... ഇപ്പൊ അത് ഉണ്ടാക്കണവരും ഉണ്ട്. ഞാൻ പൊറാട്ട പൊറാട്ട ല്ല. പിന്നെ ഇതാണ് മൈദ നോടളല്ലേ ആടനോട്... ഉണ്ടോ ഇന്റെ ഇത് കേക്കണേ കേക്കണ്ടോ?
റേഞ്ച് കുറവാണ്! റേഞ്ച് കുറവാണ്! തരത്തില കേൾക്കണെ.
ഓഹ്! ഇപ്പഴോ? റേഞ്ച് റിജക്ട് ചെയ്..
ഉം... മനസ്സിലാവണൊക്കെയുണ്ട്. കുഴപ്പമില്ല.
ഏ ആഹ്! ഓക്കെ ഓക്കേ ഓക്കെ!
പിന്നെ ഇവിടെ ചോറ്.
പേരെന്താ? ആ ചോറണ്ട് ചോറ് കൂടെ പിന്നെ പത്ത് പേരണ്ട്.
ഉം.. അവിടെ ചോറ്, അരി കുറച്ച്.... ച്ചല്ലേ ഉണ്ടാവു? മറ്റേത്... ചപ്പാത്തിയല്ലേ കൂടുതലണ്ടാവ? ചോറ് കുറവല്ലേ?
കൂട്ടന ... വറ കോമഡി.... എന്തന്നാൽ
അങ്ങന അങ്ങനല്ല അങ്ങനെയല്ല ഇവിടെ രണ്ടും ഉണ്ട്! രണ്ടും ഉണ്ട്! അതി.... ഇതില് കൂടുതലായിട്ടും ഗോതമ്പ് പിന്നെ...
ഉം...
ആയ് ആയ പോലെ തന്നാ പിന്നെ ഈ അടുപ്പിനെ പറ്റി പറയ... ഇവിടെ ഒരുവിധം വീടുകളിലൊക്കെയെ വീടിന്റെ മേലെ അടുപ്പുണ്ട് ഇപ്പൊ ഈ വാർപ്പുള്ള വീടുകളാണെങ്കിൽ അതിന്റെ മേലെ അടുപ്പ്
ഓഹ് വീടിന്റെ മേളിലടുപ്പോ? അതെങ്ങനെ?
അതായത് നമ്മള എന്ത് സാധാ അടു അടുപ്പ ഇപ്പൊ ഞമ്മള എന്താ പറയാ? ഇപ്പ നമ്മള് വാർപ്പ വാർപ്പുള്ള വീടാണെങ്കി അതിന്റെ നേരെ നമ്മള് മേന ഈ കൊപ്പയും മറ്റ സാധനങ്ങള ഒണക്കൂല്ലേ?
ഏഹ്
ഉം അതേ സ്ഥലത്ത് പോലെ എന്തൊരു മൂലക്കല് അടുപ്പ് കൂട്ടും. എന്നട്ട് പിന്നെ അവിടെ സാധനങ്ങളൊക്കെ വിറകളൊക്കെ അവിടുന്ന് ഇങ്ങനെ കൊണ്ടന്നാണ്ട് അടീന്ന് കൊണ്ടന്നാണ്ട് ഫുഡൊക്കെ മേലന്നു പോലെ ഉണ്ടാക്കും അപ്പൊ അതാകുമ്പോ പുകയൊക്കെ നേരെ മേലേക്കാ പോവാന്നുള്ളതില്ലേ
ആഹ് അപ്പോ വീട്ടില് അടുക്കളയില് കരി ഉണ്ടാവില്ല.
ഏഹ് ഇല്ല ഓല് എന്ത് ഫുഡ് ഉണ്ടാക്കണത് അങ്ങോട്ട് ഷിഫ്റ്റ്‌ ചെയ്യും ആഹ് ഒരേ സമയം എപ്പോഴാ ഉപയോഗിക്കേണ്ടാവില്ല എന്നാല ചില സമയത്ത് ഒരു അങ്ങോട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യക്കരാം.
മഴക്കാലത്തൊക്കെ എങ്ങനെയാണ്? മഴ പെയ്യുമ്പോ?
ഉം മഴക്കാലത്ത് ഇപ്പോ പോല അടിയത്ത നിലായിക്ക ഉപയോഗിക്കാ പിന്നെ ഇത് പറഞ്ഞാല് ഇത് ണ്ടോ? എന്ത് അതുപോലെ കവർ ചെയലായിരിക്കണം നിങ്ങക്ക് അത് കൃത്യമായിട്ടില്ല ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടന്ന് മാത്രം മഴക്കാലത്ത് പിന്നെ എങ്ങനെയാണ് ഉപയോഗിക്ക എന്ന് എനക്കറിയില്ല
ഉം പിന്നെ എന്താ അവിടെ പണി ഇപ്പോ?
ഇവിടെ ഇനി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പണിയാ
ട്യൂഷനോ? ഉം? എനക്ക് പ്രത്യേകച്ച് ഒന്നുല്ല.
ഏഹ് പഠിക്കും ഏഹ് പഠിക്കുണുണ്ടോ ഏഹ് ഇന്റെ ഇവിടുത്തം മണ്ണ് പറഞ്ഞാലേ നമ്മളെ നാട്ടിത്തോരു മണൽ മണലിന്റെ ഒരു ഇതിലേ ഒരു എന്താണ് അങ്ങനത്തൊരു ഒരു കളറാണ്
അവിടെ നാട്ടിത്തെ പൊറോട്ടോ പോലെയൊക്കെ കിട്ടോ
ഇല്ലേ നാട്ടിത്തെ പൊറോട്ടയില്ല ഇവിടെ ഇവിടുത്തെ ഇവിടെ പറാട്ടയാണുള്ളത് അത് ബിഹാരി പറാട്ട അത് മറ്റേ ആട്ടനോട് ഉണ്ടാക്കുക അഥവാ ഗോതമ്പിനോട്
ഉം അപ്പൊ ബിരിയാണിയോ
ബിരിയാണി ഇവല് ബിരിയാണിന്ന് പറയണത് പലതുമുണ്ട് പല ഐറ്റംസുമുണ്ട് പക്ഷെ ഒരുപാട് മസാല എത്രമാത്രം ഇബര് ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്നാലും എന്തുണ്ടാവുലേ ഞമ്മളെ അവിടുത്തെ നാട്ടിത്തെ ആഹ് ഒരു ടേസ്റ്റ് കിട്ടൂല
പിന്നെ അവിടെ ചോറിനെങ്ങനെ വില കൂടുതല ഊണിന്
അത് എനിക്കറിയില്ലാട്ടോ ഞാന് വാങ്ങിട്ടൊന്നുമില്ല പിന്നെ പൊതുവെ ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ വില കൂടുതല് ഒക്കെണ്ട് പിന്നെപ്പ നാട്ടിലിപ്പ എങ്ങനെ
നാട്ടിലിപ്പോ കുഴപ്പൊന്നുമില്ല നല്ല മഴയൊക്കൊ പെയ്യിണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഴയൊക്കെ പെയ്യിണ്ട്
ഉം
കുഴപ്പമില്ലാത്ത രീതിയില് മഴ പെയ്യിണ്ട്
മഴയിണ്ടോ അതിലേ
ഉം ആഹ് മഴക്കാലായി
ഇബടെ നല്ല ചൂടാ
ചൂടോ
പിന്നെ
ഇവിടെ രാവിലെ മഴ പെയ്താ വൈന്നേരം നല്ല ആവിയുണ്ടാവും ചൂടുണ്ടാവും
അതെങ്ങനെ
ഉമ് എന്താ
അതെങ്ങനെ
അതെങ്ങനെയാ വെച്ചാ രാവിലെ മഴ പെയ്തിട്ട് ഒരു വൈകുന്നേര സമയമാവുമ്പേക്കും ആഹ് വെള്ളക്കെ ഇങ്ങനെ പൊങ്ങി മറ്റേ ഒരാവിയാണ് നല്ല ചൂടുണ്ടാവും
വിങ്ങോ
ആഹ് വിങ്ങുവെച്ചാ നല്ല ചൂടുണ്ടാവും ആവി എടുക്കും
ഏഹ്
എങ്ങനെ പറഞ്ഞെരണ്ടത് അറിയില്ല നല്ല ചൂടുണ്ടാവും വൈകുന്നേരം
ഏഹ് ഇബിടെ പിന്നെ മൊത്തത്തിൽ നല്ല ചൂടാണ് ഇപ്പൊ ഇവിടെ ചൂടു കാലാണ്
ഉമ് അവിടെ അങ്ങനെ മരുഭൂമിയൊക്കെ ഉണ്ടോ
ഏഹ് ഇല്ല ബീഹാറിൽ മരുഭൂമിയൊന്നുല്ല പക്ഷെ ഇവിടത്തെ മണ്ണ് പറഞ്ഞാല് ഒരു വേറെരു മണ്ണാ ചുവപ്പ് മണ്ണല്ല ഇവിടത്തെ മണ്ണ്
മഞ്ഞെ
ആഹ് ഒരു ഒരുതരം മഞ്ഞാന്ന് വേണങ്കിൽ നമുക്ക് പറയാം
അവിടുത്തെ ആൾക്കാരെങ്ങനെയാ നല്ല സഹകരണാണ്
അത് ഒരു സ്ഥലത്തെ പറ്റി ഞമ്മക്ക് അങ്ങനട് പറയാനൊന്നും പറ്റൂല അപ്പോ ഓരോ ആൾക്കാർക്ക് അതൊക്കെ പിന്നെ ഓരോ ആളുകൾക്ക് അനുസരിച്ചല്ലേ പിന്നെ പൊതുവേ ഇണ്ട് ഏഹ് ഇബിടെ ഞങ്ങള്ക്ക്ണ സ്ഥലം പറ്ഞ്ഞാല് പൊതുവെ എന്തുണ്ട് നല്ല അടിം ഇതും തെഫ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെള്ള ഒര് സ്ഥലാണ്
ഉമ് ഉമ് ഇവിടെ നാട്ട്ത്തെ ഒരോ പൂരൊക്കെണ്ടാവൊ അവിടെ
ആഹ് ഇവിടെ ഇണ്ടാവാറ്ഞ്ഞാല് ക് കല്യാണങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് വല് ആഘോഷിക്കും ഉമ് പിന്നെ അത് പറ്ഞ്ഞാല് ഇപ്പൊ ഒരു കല്യാണ ഇപ്പൊ ഒരു കുടുംബത്തില്ണ്ടാവാണെങ്കില് ഇപ്പൊ ബന്ധുക്കളൊക്കെ ഏതാണ്ട് ഏഹ് അടുത്ത ബന്ധുക്കളൊക്കെ ഒരു മാസം മുമ്പന്നെ അങ്ങട്ട് പോവും
അവിടെ എങ്ങനെ കുക്കിങ്ങാണങ് നിങ്ങള് കുക്ക്യ്യാണൊവിടെ
ഞ ഞങ്ങക്ക് കുക്കിംങ്ങല്ല ഞങ്ങക്ക് ഇങ്ങനെ ഓരോ വീട്ടിന്ന് ഫൂഡ് വര്ലാണ് ചെയ്യാറ്
ഉമ് പിന്നെ ഇബട്ത്തെ കല്യാൺത്തിനന്നെ ഈ ഏഹ് കല് അഹ് അതൊക്കെ കല്യാൺത്തിന് സാധനങ്ങള് വെക്ക്ണൊക്കെ ഞമ്മളെ നാട്ട്ത്തെ പോലെന്നെണ് ഏഹ് എന്ത് ആഹ് മറ്റേ സ്റ്റാൻഡിലേ സ്റ്റാൻഡിന്റെ അടുപ്പൊക്കെ ഉണ്ടാവല് പഷേ ഞാൻപ്പൊ വേറൊരു വെറൈറ്റി ഞാൻ കണ്ടു അഹ് മറ്റേ
ഒരു സൽത്ത് ഞാൻ പോയപ്പോ ഔടെ ഒഹ് കല്യാണല്ല വേറെ പരിപാടിയാണ് അപ്പൊ അവിടെ ഓല് ഫുഡ് വെക്കണ് നമ്മളെ ഈ തകരത്തിന്റെ ഓയിലിന്റെ രു ടിന്ന് ഇണ്ടാവൂലെ
ഉമ്
ആഹ് ടിന്നില് മൊത്തം വെള്ളം നെറച്ചാണ്ട് ഏഹ് അത് സ്റ്റാ അങ്ങനെ ഒരു മൂന്ന് സ്റ്റാൻഡ് ആക്കിയാണ്ട് അത് അടുപ്പായിട്ട് ഉപയോഗിക്കാണ്